എന്താ അർഥാനൊക്കെ ഫുഡൊക്കെ അഴ ച്ച
ഓ ഫുഡൊക്കെ കഴിച്ചു
എങ്ങനെ അവിടെ നല്ല മായ ഉണ്ടോ അപ്പൊ
ഓ നല്ല മഴണ് കൊടയും ചൂടി നടക്കാണ്
മുറ്റത്തോടെ നടക്കുക
മുറ്റത്തൂട് അല്ലപ്പുറ റോട്ട കൂടിയാണ് നടക്കുന്നത്
അ ശരി അവടെ പോയതേനു
ഞാൻ ഈ ഇന്റർവ്യൂവിന് പോയണ്ട് അവിടുന്ന് കഴിഞ്ഞഞ് വരിയാ
അതെ ആഹ
ആഹ അതെ
പിന്നെ എന്തൊക്കെയെ വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ
അതെ സുഖാണ് സുഖ ആ അതെ ഇന്ന ഫ്രൈഡേ അ ചിക്കൻ ബിരിയാണി ബറോസ്റ്റ് അങ്ങനെയൊക്കെയണ്ട്
അതെ അപ്പൊ വെയിറ്റ് ചെയ്തക്കായിരിക്കുംല്ലേ വീട്ടിലെത്താാന്
ക്ക വന്നന്ന്
ഓ മൈക്കട്
അതെ ആ യുദ്ധം കാണല്ലേ കളലേക്ക് പോകേണ്ട ആളാണ് ആണ്
അ ശരി സ്ഥലം പറയണെന്നില്ല പിന്നെ എന്താ ശരി ഉ അവിടെ ക്കെ യീപ്പോ മിഞ്ഞാന്നത്തെ ആ വാർത്ത കേട്ടീര്ന്നൊ. നാലീസം മുന്നള്ള ആ വാർത്ത. ഒരു കുട്ടിന്റെ രണ്ട് കയ്യും കൂടെ ഏ കയ്യ് പൊട്ടിച്ചൊരു കുട്ടിനെ. അത് മുന്നേ നടന്ന സംഭവാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയതൊ ക്കാ വട
ആ
ആഹ് അതൊക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടായിലെ. നമ്മടെ ഈ സമൂഹത്തിൽ നടക്ക്ന്ന ഓരോ കാര്യങ്ങളെ. സ്വന്തം മാതാപിതാക്കളേണ് കു
അതെ മാതാപിതാക് ഴഅതെ അതെ വളരേ സങ്കടായി രണ്ട് ഒരു ക്രൂര മനസ്സാണ് മാതാവിന്റെ
അതെ അതേ അതെ പിന്നെ ആ രണ്ടാനച്ഛനായാലും അവര്ടെ ആദ്യത്തെ ഭാര്യയേയും ഇതുപോലെ തന്നെ ഉപദ്രവിച്ച്. കുറേ കാലം കോമാ സ്റ്റേജിലൊക്കെ കടന്ന്. ഇപ്പൊ ഒന്ന് ഇപ്പൊയും ആ പെണ്ണിന് ശരിക്ക് സംസാരിക്കാനൊന്നു വേ അവര്ടെ വാർത്ത കണ്ടിരുന്നൊ
ആഹ് അതെ
ആഹ് എൻകൊന്ന് അത്രേ പ തിരു മൂന്നൊ ഇരുപത്തഞ്ചോ വയസ്സായ ചെറിയൊരു പെൺകുട്ടിയാണ്. അതിന്റെ ജീവിതം വെറുതേണ്ട് നശിപ്പിച്ചതുപോലെ ആയില്ലേ
ആഹ് അതെ ആയിട്ട്ണ്ട് അങ്ങൻ തന്നെ ആഹ് ന
ഇയ്യ് ഈ വീട്ടിലെന്തെങ്കിലും വിഭവങ്ങളൊക്കെ ഇണ്ടാ ക്കാറ്ണ്ടോ
ഓഹ് ഇണ്ടാക്കാറ്ണ്ട് ആഹ്
ശരി ഭക്ഷണ ഒക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കുംല്ലേ
ആ ഹദേ ഹദേ ഹദേ എല്ലൊക്കെ അറിയാം
ഈ ഇണ്ടാക്ക്ണേല് വെച്ച് അനക്ക് ഏറ്റവും ആ ടേസ്റ്റ് തോന്നിയിട്ട്ള്ള ഭക്ഷണേതാ
മേഗി
നല്ല രസാണല്ലേ. പക്ഷെ ഞാനൊരുക്ക നിന്റെ വീട്ടി വന്നപ്പോ ഇയ്യ് ഇണ്ടാക്കിയ മാഗി കഴിച്ചിരുന്നു. അത് നമ്മളെ ഈ ചെറിയ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഇണ്ടാക്കൂല്ലേ അത് പോലെ ആയി ട്ട്ണ്ടായിരുന്നു അപ്പോ ആ അത് അവര്ടൊരു സ്റ്റൈലാണോ അതൊരു സ്റ്റൈലാണൊ അങ്ങൻത്തെ ഓ അത് ശരി അപ്പൊ അന്ന് പാളിയതാണ്ലെ. പൊട്ടാറ്റോ ഫ്രൈ ഇണ്ടാക്കാനറിയോ? അതിന്റെ ആ ത് റെസിപ്പി ഒന്ന് പറഞ്ഞെരോ എനിക്കത് അറിയില്ല. അങ്ങനെയല്ല ഇൻ
എണ്ണെ അറിയൂലലെ. ആഹ് ആഹ് ഓക്കെ. ആദ്യം പൊ ട്ടചു എടുക്ക എന്നിട്ട് അത് മുറിച്ചാ മുറിച്ചിട്ട് ഐക്ക് ഉപ്പും മഞ്ഞ പൊടിയൊക്കെ ഇ മറ്റേ എണ്ണയൊക്കെ ഇട്ടോണ്ട് അത് എടുക്കുക അപ്പം അത് പൊട്ടറ്റോഫ്രൈയാവും അതെ ആ തോല്കളയണം തോല് കളയണം റൗണ്ട് ഷേപ്പ് ആയിരിക്കും പൊട്ടറ്റോ ഉണ്ടാവുക എന്നിട്ട് നമ്മള് തോല് കളഞ്ഞിട്ട് നീളത്തി ഇതിലിങ്ങനെ
അരിയാ ആ എന്നിട്ട്
എന്നിട്ട് നമ്മള് മൂന്ന് തവണ അങ്ങനെ കഴിക വേണേ നാല് തവണ കാക്കാം ആ എന്നിട്ടങ്ങനെ കഴകിട്ട് അത് നമ്മള് ഐക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് മാഗിനേറ്റ് ചെയ്ത് വെക്ക്ക
അത് ശെരി അപ്പൊ നി നമ്മള് കട്ട് ചെയ്തിട്ടാണ് കഴുകേണ്ടിയത് അല്ലെ
ആ അല്ല ഞാനൊക്കെ പൊതുവേ അത് തോല് കള
അല്ല ഞങ്ങള് ഞങ്ങള് ഇവിടെക്കെ ഇവിടത്തെ സ്റ്റേൽ അങ്ങനെയാണ് ഒരു സ്ഥല ത്തൊരു
ആ അതെ അതെ അങ്ങനെ ഉണ്ടാവും കാരണം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈല് അല്ലേ നിങ്ങൾക്ക് നല്ലോ എനിക്ക് തോന്നുന്നു ഫുഡ് ഒണ്ടാ നന്നായിട്ട് അറിയുന്ന ആളാന്ന് തോന്നും ആ എന്നാ വേണ്ട ബാക്കിയുള്ള റെസിപ്പീസ ഞാൻ ചോദി നിക്കുന്നില്ല പിന്നെ ചോദിക്കാണ്ട് ബിരിയാണിയുടെതെക്കെ ഇപ്പം എനിക്ക് ഒഴിവില്ല ആ അതെ അതെ പിന്നെ അതുപോലെ ഞാൻഎന്നാലെ പി എന്നെ വിളിക്കാണ്ടട്ടോ ഞാന്
ഓക്കെ ശരി എന്നാട്ടോ
ശരി ആ ശരി ഹായി